എടീ ഞാൻ പറയണ്ട് കേൾക്കണ്ടോ
ആ കേക്കണ്ട്ടി.
ആഹ് അന്നേ ആരാ വിളിച്ചെ?
ഒന്നും ഇല്ലടി ഞാൻ വെറുതെങ്ങനെ വിളിച്ച നമക്ക് ഏ.
ആഹ് ഓ
ഏ. ഓ. ഹലോ.
കേട്ടാ ഓഹ് അ ആഹ് കേട്ടു കേട്ടു
നമുക്ക് ഇവിടെന്ന് ഓണത്തിന് പരിപാടിയൊക്കെ ഉണ്ടല്ലോ അയിന് നമുക്ക് ഡാൻസ് കളിക്കണ്ടേടിയ
ആഹ്. കളിക്കണം ആഹ് കളിക്കാം കളിക്കാം നമ്മക്ക് കളിക്കാം ആഹ് കുട്ടി
ആഹ്
ഞാന് ഒരു മറൂൺ കളറ് ബ്ലൗസ് നോക്കും മെറൂണാണ് ഇപ്പൊ എന്റെ മനസ്സില്ള്ളത് കഴിഞ്ഞ തവണ ഞാൻ മെറുണ് തപ്പിപ്പോയി എനിക്ക് മെറുണ് കിട്ടില്ല അപ്പോ ഞാൻ വൈലറ്റ് എട്ത്തു ഇത്തവണ മറുണ് തന്നെ നോക്കണംന്ന് വിചാരിക്ക്ണ്ട് ‌ നോക്കട്ടെ എടുക്കുമ്പോ അല്ലെങ്കി വേറെ നല്ല കളറ് എട്ക്കും നോക്കിയെട്ക്കാന്ന് വിചാരിക്ക്ണ്ട് ‌
ഞാനും അതാ എട്ക്കാൻ നോക്ക്ണേ‌ ഉം
ഏ വേറെ ആ ഒരു ഏതേലുംനല്ല കട അറിയോ ഈ മെറ്റിരിയല് കിട്ട്ണമാത്രം
ആഹ് എനിക്കറിയാം നമുക്ക് പോവട്ടാ ഇബടെ നമ്മള് പോ ലാസ് ട്രിപ്പിന് പോയില്ലേ
ആഹ് ആഹ്
അപ്പൊ നമ്മക്കൊന്ന് ജസ്റ്റ് അവ്ടെപോയി കഴിഞ്ട്ട് വ വന്നിട്ടെടി ഷോപ്പിലൊക്കെ പോവാ പോയി കഴിഞ്ട്ട് നമ്മക്ക് ഈ ബ്ലൗസ് തുണിയും മെൻസിന്നതൊക്കെ നോക്കാം അപ്പൊ നമ്മക്ക് ഓണത്തിനായല്ലോ
അത് വാങ്ങാൻവേണ്ടിട്ട് അത് നമ്മക്ക് അവളെവിടാം
ഏ ഹലോ
ആഹ് ആഹ് മറ്റേ പ്പറിക്ക് കിട്ടില്ലേ ആ കടെല് നമ്മക്ക് പോയിട്ട് അഹ് നെട് ക്കാംന്ന് വിചാരിക്ക്ണ് ‌ അതാമ്പോ റൈറ്റ് കൊറഞ് തുണികിട്ട്ല്ലോ ആഹ് ഉം അതാവ്മ്പറേറ്റ് കൊറവ്
ഗാത്ത്
കൊറഞ്ഞട്ത്ത് പൈസ ഇട്ടുടി
ആഹ് നി എങ്ങനെ എങ്ങത്തെ ഓർണമെന്സിടാനാ പ്ലാൻ ചെയ്തിരിക്ക്‌ണേ
നെന്താന്നോ
ഞാന്ണ്ട് സിമ്പിളായിട്ടും
കരിമണിമാല പിന്നൊരു
ഒരു സിമ്പിളായിട്ട്ള്ളൊരു മ
വേണാ
പാന്റാ ഒരുപാട് വേണ്ട സിമ്പിളായിട്ടൊരു മാല പിന്നെരു ജുമ്ക്കാ ജുമ്ക്കാ വിത്ത് മ
മൂവികള്
വൂല്ലേ എന്താലും നമ്മള് ജിമിക്കിന്ന് താക്കില്ലേ
ആഹ്
എ
അങ്ങനത്തെ മാല എ പുത്തുറ്റ് മാണാത്ത കാര്യാ
മല്ലേല്ല മല മാട്ട്ല്ലേ
ആഹ്
ആഹ് അതും ഇടാന്ന് വിചാരിക്ക്‌ണു
ആഹ് രസം ആയിട്ടുണ്ടാവും
ഒരു കുപ്പി വള ബ്ലൗസ് ഏതാണ്
ആഹ് പറഞ്ഞതിന് അനുരിച്ചിട്ടുള്ള കുപ്പിവള
ആഹ് ആഹ് കുപ്പി വളായിരിക്കല്ലേ രസായിനേ
അപ്പം അത് നോക്കി എടുക്കണം
ആഹ് അത് ഓക്കെ പിന്നേ ആഹ് മുല്ലപ്പൂ അങ്ങനെ എന്തെങ്കിലും വെക്ക്ണ്ടോ
ആഹ് മുല്ലപ്പൂ നമുക്ക് രാവിലെ തന്നെ അപ്പൊ അറുപത് ദിവസം രാവിലെ വങ്ങിച്ചാ പോരെ അപ്പ അങ്ങനെയല്ലേ നടക്കുള്ളൂ അതാര് അല്ല മുൽ മുല്ലപ്പൂ വാങ്ങിക്കോ ട്ടോ തലേ ദിവസം മൊ ട്ട് വാങ്ങാൻ റൈറ്റ് കൊറവ് ആയിരിക്കും ആ മ റ്റ് പൂവാ ആഹ് റൈറ്റ് കു കൂടുക
അ അയിന്
കെട്ടിയതാണ് ഒരു മുളത്തിന് നൂറ് നൂ നൂറ് രൂപ വരെ പോകും
ആഹ് ഞാൻ കട്ടു ചെ ചെന്നാല് ഇത് ചെ ഇപ്പൊ ചെറിയ ഗ്യാപ്പ് വരും അത് അത്ര വൃത്തി ഉണ്ടാവലില്ലേ പിന്നെ പൂവ് നമ്മള് വേടിക്കണം കട്ട് ചെയ്ത്
അങ്ങനെയാണ് എന്നാ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാ എന്നാ അപ്പൊ അല്ലേ ലെ നോക്ക ചായ കുടിച്ചോ ആഹ് ആഹ്
അപ്പൊ ഇനി ഈ തവണ ഉണ്ടാവു ഓഹ് അന്ന് എന്തെങ്കിലും അവര് എന്തായാലും പൂ മാർക്കറ്റിൽ പോകുല്ലോ
അതെ അതെ
ആഹ് അപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞിട്ട് പോന്നില് ആഹ് ഒന്നില്ലെങ്കിൽ പൂവ് കെട്ടിയ പൂവ് അല്ലെങ്കി ഏഹ് മുട്ട് വാങ്ങിയാലും മതി കെട്ടിയ പൂവ് വാങ്ങിയ സമയത്ത് തലേ ദിവസം വെച്ചാ വാടുവോ ഇവിടെ പിന്നെ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ വാങ്ങിയിട്ട് വന്ന് കഴിഞ്ഞാല് വാടുവോ
അറിയില്ല വെള്ളം ആക്കി വെച്ചാ മതി പോവുലല്ലോ വെള്ളം ചെറു ചെറുതായിട്ട് ഇങ്ങനെ
ആക്കി വെച്ചാ മതി ആഹ് അലയൊ കേട് വരോ ആ ആഹ് ചെയ്യ അപ്പ എന്തായാലും പുകോല്ലോ പോവുമ്പോ വാങ്ങാം പറയ പൂ വാങ്ങീട്ട് നമുക്ക് വെക്കാം
അപ്പൊ അപ്പൊ നമ്മള് ഡാൻസ് ല്ലേ
ആ അതെ അതേ സാരി ഉട്ത്ത്ട്ടന്നെ ആയിരിക്കും അത് നി സാരി ഇട്ണോ അതോ ധാവണി ഇട്ണെ
അറയില്ലടി ഇൻക്കി ഈ വി ലീവിന് പോയാലേ അറിയാം പറ്റൊള്ളൂ എന്തട്ക്കണം സാരിയൊ മിക്കവാറും സാരിയന്ന ആയിരിക്കുന്ന
ആഹ് അല്ലാണ്ട് പിന്നെ വേറെ ഡ്രസ്സ് എട്ക്ക്ണ്ടാ
ഇല്ല്യ ഇല്ല്യ ഇല്ല്യ ഇപ്പൊ ഓണത്തിന് നമ്മുടെ നാട്ടില ഓണത്തിന് അത് ക്യാഷ്യലായിട്ട് ഇടാം പ കോർച്ചെ ഡ്രസ് എടുക്കൊന്നോള്ളൂ
ആ ഞാനരു പാന്റ് ഇട്ക്കണം വൈറ്റിലേക്ക് ഒര് പാന്റ് ഇട്ക്കണോന്ന് വിചാരിച്ചരി
ആ ഇൻക്യു എട്ക്കാനുണ്ടടി
ഒരു കാര്യ ചെയ്‌ നമുക്ക് പിന്നെ പുക ഓണത്തിന്റെ ലീവിന് എന്തായാലും നാട്ടി പോവല്ലോ അപ്പ പുവാ
ആ നമുക്ക് പോവാ ന്നട്ട് നമുക്കൊപ്പം ആ ഓണത്തിന്റെ മുന്നേ പോവാ എന്നട്ട് നമുക്ക് അതെ ഓഫറുണ്ടാവും പിന്നെ അയിന് മുന്നെക്കെ
ആ ഇവടെ ഓഫറ് ഇണ്ടാകോ
അറിയില്ല ഇവടെ കേരളല്ലല്ലോ അതെനോണ്ട് ചെൽ ഇപ്പ ഇണ്ടാവൂല
അറിയില്ല ഇവടെ ഇണ്ടെങ്കി ഇവടെ റൈറ്റ് കോറഞ് കിട്ട് നീ ഒരു തവണ ഇത് പോയപ്പത്തേക്ക് നീ റൈറ്റ് കൊർഞ് വാങ്ങി ച്ചില്ലേ
അതെ മൂന്ന് ഡ്രസ്സ് എട്ത്തു ത്തറെ അന്നേ ഒള്ളൂ
ആ എന്താ ഈ ആടി ഇവടെ ഇണ്ടാവില്ലേ ആടി ആടി മാസം അത് ഈ ഓണത്തിന് മുമ്പ് കണ്ടിട്ടില്ല ഇന്ന ആടി ഓഫർന്നും പർഞ് കൊറ കല്യാൺൽ ആ അങ്ങനെ കൊർ തുണിക്കടെല് ഇങ്ങനെ ആടി ഓഫർന്നൊക്കെ പർഞ്ട്ട് ഇല്ലെ
ഇവടെ ഇവടെ ഫുള്ള് പെസെന്റേജ് ഓഫറ് സെവന്റി പെസെന്റേജ് ഓ ഫറ് അങ്ങൻ
അതന ആ ഒരു ആടി മാസ ഇല്ലേ ആ മാസ്ത്ത ഒരു ഓഫർ ഇല്ലേ
ഇണ്ടാവും ട്രൻസി ലൊക്ക ഇണ്ടാവും ട്രെൻസില് സ്റ്റുഡിയെലൊക്ക ഇണ്ടാവും
ആ അപ്പ ഇവടെ ഇണ്ടെങ്കി റൈറ്റ് കോറവുണ്ടെങ്കി അവടന്ന് എടുക്കാന്ന്
ആ ന്നാ നമുക്ക് ജെ ഒന്ന് നോക്കാ ഏ എന്താണ് ഓണ ത്തിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവടെ ഒന്ന് കേറിയെന് ശേഷം ഇവടന്ന് കി ട്ടി ഇവടന്ന് എടുക്ക അല്ലെങ്കി എടുക്ക ഒന്ന് ജസ്റ്റ് കേറാലോ
ഉം ഉം നോക്കാട റൈറ്റ് കോറവ്ണ്ടെങ്കി നമുക്ക് ഇവടന്നട് ക്ക
മാത്രാണ് ഞാൻ ഓൺലൈനായിട്ട് എട്ക്കാം വിചാരിക്ക്ണ കാ
ഓഫ്‌ ലൈന് ആയിട്ടും വര്നത്
ഓഫ്ലൈന് എടുത്ത് കഴിഞ്ഞാല് അല്ല അല്ല പാന്റ് കടയില് പോയി എടുക്കാന്ന് വിചാ -
ഏത്
രിക്കണ്ട് ഓൺലൈനായിട്ട് ഇട്ത്ത് കഴിഞ്ഞാല് ചെലപ്പോ സൈസ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പൊ അങ്ങനെ എടുകാന്ന് വിചാരിക്ക്ണ്ട് അൻക് എസ്സറ എന്തെങ്കിലും ടോപ് എടുക്കുന്നുണ്ടെ അതൊക്കെ ഓൺ ലൈനില്ടത പോരെ അപ്പ റൈറ്റ് കൊറവിന് സാനം കിട്ടുവല്ലോ ആഹ കൊറെ സാനം കിട്ടുവല്ലോ അപ്പൊ ആഹ നമ്മള് സ്റ്റുഡിയോയിൽ അവ്ടെ പോയി എടുക്കുന്ന പൈസ കൊണ്ട് ഇവിടെ എടുക്ക പിന്നെ വേറെ നമുക്ക് ഓർണമെൻസോ അല്ലെങ്കില് ബാഗോ ബാഗൊക്കെ നല്ല ഓപ്ഷൻണ്ട് ബാ- ഗ് അല്ലെങ്കില് ഷൂ ചെരുപ്പ് അങ്ങനെ എന്തെങ്കിലുക്കെ മേടിക്കാലോ
അതെ
അതാണ് ഞാൻ മിണ്ടാ രിക്കുന്നത് അപ്പം
ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ നമ്മുക്കങ്ങനെ ചെയ്യാം ഇപ്പേ എനിക്ക് ബ്ലൗസ്സ് എ ഞാനും മെറൂണന്നയാ വിചാരിച്ചന്നെ ഈ മെറൂണല്ലെ എടുക്കണേ
ആഹ നമുക്ക് നോക്കാം നല്ല കിട്ടിയാ അങ്ങനെ ഒരെണ്ണം എടുക്ക
അതെ ഓൺലൈൻനിലൊക്കെ ഒന്ന് നോക്ക് എങ്ങനെയിരിക്കാണ് ചേര്ണെന്നക്കെ
ഓൺലൈനില് ബൗ ബ്ലൗസ് പീസ് കിട്ടില്ലേ ട്ടോ
എനിക്കിഷ്ടല്ല എന്താന്നറിയില്ല
റെഡിമെയ്ഡ് ബ്ലൗസ് യ് അന്നൊന്നെടുത്തിലെ അതെങ്ങനെയ്ണ്ട്
അത് കൊഴപ്പുല്ലാരുന്നു ഇത്
അടിക്കണത് വേറെ തന്നെയല്ലേ
പക്ഷെ അ റെ അടിക്ക് ഇപ്പൊ തുണിക്കും പൈസയാവും അടിക്കാനും പൈസയാവില്ലേ
അതാവും ന്നാലു എനിക്ക് നോക്കാ നമ്മുക്ക് എന്താന്ന് വെച്ചാ
ആഹ ശരി നോക്കാം
കണ്ടാലേ
ആഹ
ശെരിട്ടോ ഞാൻ
ആഹ ശെരി